ഹലോ.
എന്താ എന്താണ്ട വിശേഷം ചോറ ഇവിടെ വിശേഷഒന്നുമില്ല ചോറക്ക കഴിച്ചോ?
അതെ അതെ ചോറൊക്കെ കഴിച്ചു. ഇന്ന് ഒരു സ്പെഷ്യൽ ചോറായിന്ന് കഴിച്ചേ.
എന്തൊക്കെ ആയിരുന്നു കറി.
സാമ്പാറ്, ചിക്കൻകറി, മീനച്ചാറ്. ഏ ക്യാബേജ് തോരൻ
ചോറ് ഇത് അത് ഏ എന്നും വീട്ടിന്ന് കഴിക്കുന്ന പോലല്ലേ ഇതിപ്പോ പുറത്ത് വേറൊരു സ്പെഷ്യലായിട്ടുള്ള ഒരാള എനിക്ക് ഒണ്ടാക്കി തന്നതാ.
അടിപൊളിയണല്ലോ അതന്ത് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ആവാൻ കാര്യം. വീട്ടിലല്ലേ ഇന്ന്?
അല്ല ഇന്ന് വീട്ടിലല്ല. ഇന്ന് ആ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരാളുടെ വീട്ട ഇന്ന് ഇന്ന് രാത്രി അവിടെയാണ് കട ഉം ഓവർ നൈറ്റ്സ് ഇന്ന് ഓർ എന്തോ
ഒരുപാട് ദൂരയാണോ വീട്ടിൻ്റെടുത്ത്ന്ന്?
ആ പിന്നെ അത്യാവശ്യം നല്ല ദൂരെയ.
ആഹ് എങ്ങനെ വന്നു? ബസിൽ വന്നോ, ട്രെയിനിൽ വന്നോ, കാറില് വന്നോ, ബൈക്ക് സ്വന്തം വണ്ടിലാണ് വന്നെ. അത് ശരി. ഈഹ് യാത്രയിലൊക്കെ ബുദ്ധിമുട്ടുവല്ലോം ഉണ്ടായോ? അതോ
ഇല്ല ഇല്ല യാത്രയിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. നന്നായിട്ട് ഇ പോ നല്ല യാത്ര ഹൈവേ അല്ലായിരുന്നു അവിടെന്നിങ്‌വരെ. വച്ച്പിടിച്ചിങ്‌ പോന്നു.
എങ്ങനുണ്ട് അവരടെ വീര സ്പെഷ്യൽ സ്ഥലോക്കെ ഇഷ്ടപ്പെട്ടോ പോയിട്ട്?
പോയിട്ട് എനിക്ക് വ്യത്യാസം തോന്നുന്നില്ല. എൻറെ വീട്ടിലോ പോലെ തന്നെ അതേ അവസ്ഥ, അതേ അതേ അന്തരീക്ഷം. എന്തോ?
അതുകൊണ്ട് പ്രത്യേകിച്ചോന്നും തോന്നിയില്ലല്ലേ.
പക്ഷെ അതാ ഇത് സ്വന്തം വീട്ടിലോട്ട് കയറുന്ന അതേ ഫീല് തന്നെ പോയ പോലെരു മാറ്റം ഒന്നും തോന്നുന്നില്ല
ഓ ഓ അങ്ങനെ പിന്നെ എന്തൊക്കെയാ യാത്ര ചെയ്യാൻ ഇഷ്ടാണോ യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ
ഭയങ്കര ഇഷ്ട
അതെയോ എനിക്ക് ഭയങ്കര ഇഷ്ട യാത്ര യാത്ര ചെയ്യാൻ പക്ഷെ ഇപ്പൊ അങ്ങനെ കുറച്ച് ഇവരുടെ ഒക്കെ പരീക്ഷയും കാര്യങ്ങളും ഒക്കെ ആതുകണ്ട് യാത്രയൊക്കെ കുറച്ച്റ്റ മറ്റേത് ഞങ്ങള എപ്പോഴും സ്കൂൾ അടക്കുമ്പോഴ ആഴ്ച അവധി കിട്ടുമ്പോഴ എല്ലാം അങ്ങ് യാത്രയായിരുന്നു ഇപ്പൊ കുറേ നാളായി യാത്ര പോയിട്ട് പോണ ഇനിയിപ്പം മോളിന്റെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് യാത്ര പോണംന്ന് വിചാരിക്കുന്നു ദൈവം അനുഗ്രഹിച്ചാൽ പോവും പിന്നെ വേറെ എന്തൊക്കെ അവിടെ മഴയുണ്ടോ അതായ എല്ലാരും ഫ്രീ ആയാലേ പോകൻ പറ്റും
അതെ ഓ എനിക്ക് എൻ്റെ വീട്ടിൽ ഇങ്ങനെ യാത്ര പോകണന്ന് പ്ലാനിടും പക്ഷെ എല്ലാരും കൂടെ സാഹചര്യം ഒത്ത് വരാനാപാട് എന്തോ
എല്ലാരോടാണോ യാത്ര പോകുന്നത് ഏതോ ഒറ്റക്കാണോ
എല്ലാരും കൂടെ യാത്ര വളരെ ചുരുക്കമാ പോയിട്ടുണ്ട് പക്ഷെ കൂടുതലും ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടുകാരുടെോ കൂടെയണ് കൂടുതൽ യാത്ര
ഏ കൂടുതൽ ഇഷ്ടം വീട്ടുകാരുടെ പോവാനാണോ കൂട്ടുകാരു ഫ്രണ്ട്സിന്റെറെ കൂടെ പോവാനാണോ എങ്ങനെയാ
കൂടുതൽ ഇഷ്ടം തനിയാ പോവാനാ
തനിയ പോകാനാ ആ എന്റെ ഒരു പപ്പയുടെ പെ മോനും ഉണ്ട് അവനും ഇങ്ങനെ സോളോ ട്രിപ്പ് ഭയങ്കര ഇഷ്ടണ അവൻ വ ഗൾഫില ഇടക്ക് നാട്ടി വരുമ്പോ ഇങ്ങനെ ഓരോ സ്ഥലങ്ങള ഇങ്ങനെ ഓരോ സ്ല സമയും വന്നിട്ട് രണ്ടും മൂന്നും അല്ലേ എല്ല ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും ഇന്ത്യയിലെ മിക്കവാറുംുള്ള സംസ്ഥാനം ഇതെല്ലാം അവൻ പോയി കവർ ചെയ്ത് കഴിഞ്ഞഞ് ആ തനിയേ അങ്ങ് പോവും ആരും ഇല്ലെങ്കിൽ തനിയെ പോവും ആ് ഉണ്ടെങ്ക കൂട്ടുകാാരണ്ടെങ്ക ചിലപ്പോൾ ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് കാണോ അതോ ഒരു ബുള്ളറ്റിലേ പോത്തോുള്ളൂ അല്ലാതെ വേറെ വേറെ ഒന്നും പോത്തില്ല
അതെ സ്വന്തം വണ്ടിയി അത് ടു വീലർ തന്നെ ബുള്ളറ്റ്റ്റ തന്നെ പോകണം
തന്നെ പോകും വരി കെട്ട് ഇങ്ങനെ അങ്ങ് പോവും ഇല്ലെ ആകാശവായാത്രരിരൊക്കെ പോകുന്നണക്കങ്ങ് പോകവും പിന്നെ ഫുഡില് ഏറ്റവും ഇഷ്ടം ഏതാ
എന്താ
ഫുഡില് ഏറ്റവും ഇഷ്ടം ഏതാ കഴിക്കൻ ചോറാണോ അതോ വേറെ എന്തെങ്കിലും സ്പ്യൽ
ഏർ ഫുഡില അങ്ങനെ കടുംപിടിത്തം ഇല്ല ഉള്ളത് കഴിക്കും ഉള്ളത് കിട്ടുന്ന എന്താ വെച്ചണ്ട അത് കഴിക്കും
അതെ ഉ ഹു ഹും ഹ മറ്റേ ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കാറുണ്ടോ
ബേക്കറി ഐറ്റംസിന്റെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ കുറെേ നാൾക്ക് ശേഷം കഴിക്കാതെ ഒരു എന്താ ജിമ്മിലൊക്കെ പോവാാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഹെൽത്ത് ഒക്കെ നോക്കണന്ന് കരുതി ചെറുതായിട്ടൊക്കെ പിടിിച്ചു പിടിച്ച ഇപ്പോ വെല്ലപ്പോഴും വെല്ലപ്പോഴും ഒക്കെ വന്ന് കഴിച്ചാലേ അത് മാത്രല്ല കഴുപ്പ് കുറച്ച് കഴിയുമ്പോ നമുക്ക്ങ്ങ് ആ ഒരു അതിനോട താല്പര്യം കുറയും
ഓ അങ്ങനെ ജിമ്മിലൊക്കെ പോുന്നുണ്ടോ?
ജിം പോന്നോണ്ട് ജിം പോന്നോണ്ട്
ഒരുപാട് നാളായോ അതാ ഇപ്പൊ ഈ ഇടക്കാണോ നാലോ ഓ അത് ശരി അപ്പൊ വെയിറ്റ് കുറഞ്ഞോ എന്താ മാറ്റങ്ങളുണ്ടോ
മാറ്റം എനിക്ക് അത്യാവശ്യമാണ് എറെ പഴയ എന്നെ വച്ച് നോക്കുമ്പോ എനിക്ക് മാറ്റമുണ്ട് പഴയ ഞാൻ പറഞ്ഞ തടിച്ച്ു വീർത്തിരുന്ന ഒരാളായിരുന്നു
ഇപ്പൊ വണ്ണം കുറഞ്ഞല്ലേ ആഹ
ആഹ ആ് ഇപ്പൊ വണ്ണം കുറഞ്ഞഞ് അത്യാവശ്യം കുറച്ചൂടെ ഫിറ്റ് ആയി പഴയതിലും കുറച്ചുകൂടെ ഫ്ലെക്സിബിളും മൊബിലിറ്റിയും എല്ലാം കൂടി കുറച്ചുകൂടെ നല്ലൊരു ശരീരവും മനസ്സും ഉണ്ട് ഇപ്പോൊ
അത് ശരി അപ്പൊ എങ്ങനെ ആഴ്ചയിലാണോ എങ്ങനെ എല്ലാ ദിവസവും പോണോ അതോ ആഴ്ച ഇത്ര ദിവസം ഒന്നും ഉണ്ടോ
ഞാൻ ഏ പ എനിക്ക് ആദ്യം പോയപ്പോ എനിക്ക് വേറെ റൂട്ടീൻ ആായിരുന്നു പിന്നെ ഞാൻ റൂട്ടിൻ ആയിരുന്നു പിന്നെ തന്നെ ഒരു പുതിയ റൂട്ടീൻ ഉണ്ടാക്കിയപ്പോൊ ആഴ്ചയില് നാു ദിവസം പോവും പിന്നെ കളി ആ പിന്നെ ക്രിക്കറ്റ് കളി ഫുട്ബ ഫബോളുകളെയും ഷട്ടലുകളെയും
എല്ലാം ഉണ്ട് അപ്പൊ ഇതിനെല്ലാം കൂടെ സമയം എപ്പഴാ കോളേജ് ഇതൊക്കെ ഒക്കെ പോയിട്ട് വന്ന സമയം കിട്ടുവോ
ജിം എന്തായാലും ജിമ്മില് പോകുന്നത് മിക്കവാറും എല്ലാ ആഴ്ചയിലും നാാലു ദിവസം അത് കോളേജിൽ നിന്ന് നേരിട്ട് അങ്ങ് പോവാ
ഓ ഓ
കോളേജ് നേരിട്ട്ങ്ങ് പോും പക്ഷെ കളി എന്നൊക്കെ പറയുമ്പോ അത് മിക്കവാറും ശനിയോ ഞായറോ അവധിയുള്ള ദിവസങ്ങളിലോ
മാത്രം വീടിനടുത്താണോ അതോ വേറെ ദൂരോട്ട് പോണോ കളിക്കാനൊക്കെ
അണ്ട ഒത്തിരി ദൂരം പോണ്ട ഞങ്ങളുടെ ഇവിടെ അടുത്ത് ഞങ്ങക്ക് ഒരു ഗ്രൗണ്ട് ഉണ്ട് പിന്നെൊ ഒരു പുഞ്ച ഉണ്ട് ഒരു കണ്ടമുണ്ട് ഞങ്ങളടെ പള്ളിയുടെ പുറകില് ഗ്രൗണ്ട് ഉണ്ട് ഞങ്ങക്ക് കളിക്കാൻ സ്ഥലങ്ങളുണ്ട് ആ അത്യാവശ്യം നൂറ ഒരു പത്ത് പത്ത് മുപ്പത് നാല്പ്പത് കൂട്ടുകാരുണ്ട് അവിടെ
ആഹ അപ്പൊ നല്ലേ അതൊക്കെ അല്ലേ?
അതെ സുഹൃത്തുക്കളുണ്ട് അതുകൊണ്ട് നമുക്ക് വീട്ടില ങ്ങനെ തന്നെ. ന്നാലും ബോറടിക്കത്തില്ല അവന്മാർ ഇടക്ക ഇങ്ങോട്ട് കേറി വരും.
ആഹ നമ്മളെപ്പോഴും കൊച്ചായിട്ടിരിക്കൻ ആഗ്രഹിക്കുന്നില്ലേ? പിപ്പോ അതാകുമ്പോ എപ്പോഴും ഒരു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ?
ആ
എപ്പോഴും ഇങ്ങനെ കളിച്ചു ചിരിച്ച് പിള്ളേരു കൂടെ ഇഷ്ടത്തിന അനുസരിച്ച് നടക്കാലോ ആ അതാണ്. ഏ പിള്ളേടെ കൂടെൊക്കെ കളിക്കാൻ പോവാനായാലും അങ്ങനെ കാര്യത്തിന്. പിള്ളോരടെ കൂടെ കളിക്കാനൊക്കെ പോകാനായാലും അപ്പുംമ്മിയൊക്കെ കൊഴപ്പമൊന്നുമ ഇല്ലേ വഴക്കൊന്നുമില്ലല്ലേ വഴക്കൊന്നും ഇല്ലേ? ചില പിള്ളാരെയൊക്കെ കോളേജ് വിട്ടാ നീന്താടാ വീട്ട അങ്ങനെയൊന്നുംല്ലേ?
വഴക്കൊന്നുമല്ല കയറി അഥവാ ഏ താമസിച്ചാൽട്ട.
ഓ അങ്ങനെ ആ അതാ ഞാനൻ ഉദ്ദേശിച്ചത് ചില ചോദിക്കത്തില്ലേ നീ എ ആ നീ. കോളേജിൽ പോയിട്ട് എന്താടാ ഇത്രയും താമസിച്ചത്? അവിടെ പോയിരുന്നു ഇവിടെ പോയിരുന്നു അങ്ങനെയൊക്കെ ചോദിക്കത്തില്ലേ?
അതൊക്കെ ചോയിക്കും അതല്ല പോയുമ്പോ നമ്മള് ഉള്ളത് കുറയും. കളിക്കാൻ പോയി അതിന് കൊഴപ്പൊന്നുമില്ല പക്ഷെ. വൈകിട്ട് ഏഴരക്ക് പ്രാർത്ഥിക്കാനിരിക്കും അന്നേരം പായ. കണ്ടില്ലെങ്കിൽ പിന്നെ പ്രശ്നമാ.
ഓ ഓ ഓ ഓ ഹം. മ് അല്ല അങ്ങനെ പ്രത്യേകിച്ച് പിന്നെ ഉറങ്ങുന്നതിനൊക്കെ റൊട്ടീൻ വല്ലതമ ഉണ്ടോ ഇത്ര സമയത്ത്? തുറങ്ങും അല്ലേ ഇത്ര മണി എഴുന്നേക്കണം അങ്ങനെ വല്ലതു ണ്ടോ അതോ?
റുട്ടീന ആായിട്ടല്ല രാത്രി അത്ര പതിനൊന്ന് മണി. ക്കെ കഴിയുമ്പോത്തേനും തനിയെ ഉറക്കം അങ്ങ് വരും ഞാൻ കയറ കിടക്കും. ഇഞ രാവിലെ എണ്ണീയിക്കുന്ന മിക്കവാറും ഒരു രാവിലെ ആ് രാവിലെ ചെറുതായിട്ടൊന്ന് എണ്ണയിക്കും പക്ഷെ വീണ്ടും കീറ കിടക്കും.
കോളേജ് ഓ അത് ശെരി കോളേജിലൊക്കെ പോണമെങ്കിലും ഈ ഏഴര എട്ട് മണിക്കൊക്കെയാണോ എഴുന്നേക്കുന്നെ?
കോളേജ് പോകുന്ന സമയത്ത് ഏഴ മണി ഏഴര സമയയാവുമ്പോത്ത്ന് എണീ എനിക്ക് കോളേജ് വീടിന ടുത്ത- ഒരു പത്ത് കിലോമീറ്റർ ഇല്ല. ബസ്സ് ബസ്സ് ഏറിയൽ ഒരു പതിനഞ്ച് മിനിറ്റ്.
ആ ബസ്സിലാണോ കോളേജിൽ പോകുന്നത് ബൈക്കിലാണോ?
ഇടക്ക് ബസ്സിനും പോ ഇടക്ക് ബൈക്കിനും പോ ഡെയിലി- ബസ്സിനന് ബസ്സിനല്ല ബൈക്കിന അല്ല-
മ് കോളേജ് കൂട് കൂട്ടുകാരൊക്കെ. തോനെയുണ്ടോ?
പിന്നെ കൂട്ടുകാരൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. നല്ല കുറെ കൂട്ടുകാരുണ്ട്.
ഉം ഹം ഉം ഈ ഒഴിവു സമയം കിട്ടുമ്പോം പി ഇങ്ങനെ- യാത്ര പോകാറുണ്ടോ? അതോ സിനിമ കാണാൻ പോക. അങ്ങനെ അങ്ങനെയുള്ള പ്രത്യേക ഇഷ്ടങ്ങളൊക്കെ ഉണ്ടോ?
ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എപ്പോഴും കാശ് നമ്മളെ സമ്മതിക്കത്തില്ലല്ലോ? ആ ഒരു ബഡ്ജറ്റ് നമ്മളെ സമ്മ സമ്മതിപ്പിക്കാത്ത കൊണ്ട് ഞങ്ങള്ൾ മിക്കവാറും ഞങ്ങളുടെ അവിടെ- കുറെേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെങ്ങനെഞങ്ങങ്ങള് കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ പോയിരുന്ന കഥ യും പറഞ്ഞിരിക്കും. കാശ്ണ്ടെങ്കിൽ ഏ ഒന്നെങ്കിൽ സിനിമക്ക് പോവും അല്ലെങ്കിൽ- അവിടെ ടെർഫുണ്ട് അടുത്ത് അവിടെ കാശ കൊടുത്ത് ഫുട്ബോൾ കളിക്കുന്ന- ഫുട്ബോൾ ടർഫുണ്ട് അവിടെ ചിലപ്പോ പോകും പക്ഷെ കൂടുതലും ഞങ്ങള്ൾ ഞങ്ങളുടെ ആ ഒരു സ്പോട്ട് ഞ ഒരു ഉ കണ്ടം പോലെ സ്ഥലമുണ്ട്.
അവിട കളിക്കത്തേ ഉള്ളു. മ് അപ്പൊ ഈ പോക്കറ്റ് മണിയൊക്കെ ആരാ പപ്പയാണോ തരുന്നേ അതോ ചേട്ട ചേ ആരാ തരുന്നേ?
ഇടക്കിടക്ക് എല്ലന്ന് തരും അത് ആ ചേട്ടന്മാരുണ്ട് രണ്ട് ചേട്ടന്മാരുണ്ട്. അവര് ഇടയ്ക്ക എന്തേലുമൊക്കെ ആവശ്യത്തിന് വല്ലപ്പോഴുമൊക്കെ തരും അതിങ്ങനെ ചിലപ്പോ സൂക്ഷ- ജ് വെക്കും.
ചിലപ്പോ അത് ശരി ആഹ് ന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥല- ക്കെ പോകാനായിട്ട്.
അതെ അതെ അതാവകുമ്പോ. സ്വന്തമായിട്ട് വണ്ടി ഉള്ളതൊണ്ട് പെട്രോൾ അടി മാത്രം നോക്കിയാൽ മതി ഉം പെട്രോൾ അടിക്കാൻ കാശ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങോട്ട് വേണേലും പോവാം.
പോഓ വണ്ടിക്ക് മെയിന്റനൻസ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ കൊഴപ്പല്ലല്ലോ. അങ്ങനെയ ആള്ള വണ്ടിആകുമ്പ പ്രശ്നം ഇല്ലല്ലോ.
അതെ
ഉം വണ്ടിയൊക്കെ എങ്ങനെയാ. സൂക്ഷിക്കുന്ന കൂട്ടത്തിലാണോ. അതോ. കൊണ്ടുവന്ന ചിലരുണ്ടല്ലോ അങ്ങനെ വേണം ഞങ്ങളുടെ ഇവിടെ ഇ അങ്ങനെ തന്നെയ കൊച്ചുങ്ങളെ നോക്കുന്ന പോലെനോക്കുന്നത്.
അതെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ അറന്നാ നമ്മുടെ ജീവനും കൊണ്ട് പോകുന്നതാ
ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് വർഷമായ വ കുട്ടികൾ പോലും ഇ തുടച്ച് പുതുക്കി സുന്ദരമാക്കി. പൈസകൾ ചെലവാക്കി ഇവിടെ ഇങ്ങനെ സൂക്ഷിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ച ചിലരുണ്ടേ. നമ്മള് കൊണ്ടു പോകുന്നതാണോ. അല്ലെ നമ്മൾ ഉപയോ ന്നുമല്ല കൊണ്ട പോയിട്ട് അതേ അണക്ക കൊണ്ടന്ന് ചളീൽ അടെവിടെയും കളഞ്ഞിട്ട് കഴിവത്തൂല്ല. എടുക്കത്തുല്ല. കണ്ടാ നോക്കാൻ തോന്നത്തില്ല. ഉ
ആര നേ നോക്കും
ഹം ഹും ഹ പിന്നെന്തോവാ വേറെ വിശേഷങ്ങളൊക്കെ പറ എവിടാ ആ ഇവിടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഇവിടെ ഒന്നര ആമ്പോ കഴിക്കും സാധാരണ പിന്നെന്തെങ്കിലും വിശേഷ ഒക്ക ഉണ്ടെങ്കിൽചിലപ്പോ. ഇച്ചി താമസിക്കും. അത്രേുള്ളൂ. പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണിക്കകത്ത് തന്നെ ഇവിടെ ഫുഡ് ആകും. ഇവിടെ കാരണം മോള് വീട്ടിലുള്ള ദിവസങ്ങളിലൊക്കെ അവക്ക് പന്ത്രണ്ട്. രയാവുമ്പ കൊടുക്കണം
ആഹ്
പഠിക്കുന്ന സമയത്ത് ഈ പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലിനൊക്കെ വിട്ട് അവരെ ശീലപ്പ ച്ചില്ലെ വെല്ലടിച്ച ആ ഒരു ശീലത്തിലാണ് വേണം പോലും വേണ്ട പോലും പന്ത്രണ്ടരക്ക് ഫുഡ് വേണം ഇല്ലെങ്കിൽ പിന്നെ വഴക്കാം
ഉം ഫുഡ് കിട്ടിയില്ലെങ്കി വഴക്ക
വഴക്കാണ് ആഹ് അപ്പൊ ശരി എന്ന എന്നാ ഇനി പിന്നെരു വിളിക്കാം
ഓക്കെ ഓക്കെ പിന്നെ ഒരു ദിവസം ആട്ടെ ഓക്കെ